ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട് എന്തെക്കെണ്ട് വിശേഷങ്ങള്?
ഓ നല്ല വിശേഷം സുഖാമവിടെയോ?
ആ ഒന്നൂല്ല സുഖം കുഴപ്പമൊന്നുല്ല അങ്ങനെ പോണ്
ഛായൊടിക്കെ കഴിഞ്ഞോ?
ആ ഛായൊക്കെ കുടിച്ചു കഴിച്ചില്ലേ കട് കുടിച്ചോ? ആ പലഹാരം എന്തേലും ഉണ്ടാക്കിയോ?
ഇല്ല എന്നൊന്നും ഉണ്ടാക്കിയില്ല അവിടെയോ?
ഞാനും ഒന്നും ഉണ്ടാക്കിട്ടില്ല പഴം ഉണ്ടായിരുന്നു അത് കൊടുത്തു പിള്ളേർക്ക്.
ആഹ പിള്ളേർക്ക് ബിസ്‌ക്കറ്റോമിച്ച റോ കൊടുത്തു. പിന്നെന്തൊക്കെയുണ്ട് മഴ മഴക്കോളുണ്ടോ അവിടെയോ
ആഹ അങ്ങനെ തന്നെ മൂടി ഇങ്ങനെ നിക്കാ മഴ പെയ്തണൊന്നുംല്ലാ പെയ്യുന്നുള്ള ഒരവസ്ഥലെ ഇന്നലെ ചെറുതായിട്ട് നല്ല മഴയൊന്നുല്ല
ആഹ ഇവിടെ നല്ലതി നല്ല മഴയില്ലായിരുന്നു ചെറിയ രീതിൽ ചാറി
അതെല്ലെ ഉന്ന് ഉച്ചക്ക ഒന്ന് അങ്ങനെ നിന്നു പിന്നെ ഒന്ന് വെയില് വന്നു അപ്പൊക്കെ ചൂടായിട്ടോ ചെറുതായിട്ടൊരു വെയ്ലൊന്ന്
ആഹ് ചൂട് ഒരു ദിവസം പെയ്തില്ലെങ്കി മഴ പെയ്തില്ലെങ്കി പിറ്റേന്ന് നല്ല ചൂടാവുന്ന
ചൂടാ ആഹ്
ആഹ് ആഹ് പിന്നെന്തോ ഒണ്ട് മീനൊക്കെ എന്തോട്ടീ
മീന് കഷ്ണ മീൻ കിട്ടി പേദറ
ആഹ് ആഹ്
ഉം എന്തായിരുന്നു ഉച്ചക്കത്തേന്
ഇവിടെന്ന് മത്തിയിട്ടി ആഹ് നെയ് മ ത്തി ആഹ് വല്ല്യ മത്തി വരാൻ തുടങ്ങി നെയ്മത്തി ഉം ആഹ്
അവിടൊക്കെ എങ്ങനെയാ റേറ്റ് എങ്ങനെ
ന്ന് എനിക്കറിയ നൂറ്റമ്പതായിരിക്കും കിലോ അ കറക്റ്റ് റിയ വ വ അച്ചവടെ മേടിച്ചോണ്ടെ വന്ന നമ്മള് റേറ്റൊന്നും തെര ക്കാറില്ല ഉം ഉം ഉം
അവിടുന്ന് അങ്ങാടീന്ന് പോയി വാങ്ങി കൊണ്ടുവര്വോ
ആഹ് ആഹ് ചന്തേന്ന് വാങ്ങിച്ചോണ്ട് വരും
ആഹ് അങ്ങനെ നമ്മള ഇവടെ അങ്ങനെ ഗുഡ്‌സില് വരും വീടിന് മുമ്പില്
ആഹ് അന്നേരം റേറ്റ് അറിയാൻ പറ്റുവലല്ലേ ആഹ് ആഹ്
അങ്ങനെ പിന്നെ ഇതേപോലെ ചന്തലിണ്ട് അവ് വിളിച്ച് പറഞ്ഞാല് തിരക്കില്ലാത്ത സമയൊക്കെ ആണെങ്കിൽ കൊണ്ടു തരും
ആഹ് ആഹ്
ക്കിലോടെ
ആഹ് നമ്മുക്ക് പിന്നീട് മീന്റെയും പച്ചക്കറീടെ കാര്യൊന്നും അറിയണ്ട വേട്ചോണ്ടി വരും
ഓഹ് അങ്ങനെ
ഉം
പിന്നെഞ്ഞ് രാത്രിക്ക് ഒന്നിച്ച് വെച്ചാ
രാത്രിത്തെ
രാത്രി ഇവിടെ ആരും അങ്ങനെ ചോറ് കഴിപ്പൊന്നുല്ല മച്ചയ്ക്കൊക്കെ ഷുഗർ ഒണ്ടായോണ്ട് അവർക്ക് ഗോതമ്പിൻ്റെ എന്തെങ്കിലും മതി പിന്നെ എനിക്ക് ചെലപ്പോ ഞാൻ ചോറ് കഴിക്കും അല്ലെങ്കിൽ അതു ഇല്ല അങ്ങനെയൊക്കങ്ങ് പോവും ആഹ് മക്കൾക്ക് പിന്നെ വല്ല ദോശയോ എന്തെങ്കിലും മതിയല്ലോ
ആഹ് ഉണ്ടാക്കി കൊടുക്കൂലെ ദോശമാവണ്ടെങ്കിലിൽ
ആഹ് അല്ലെങ്കിവിടെ അടുത്ത് കടയുണ്ട് അവർക്ക് മസാലദോശയോ പ്ലെയിൻ ദോശയോ അങ്ങനെ
ആഹ് ആഹ് വാങ്ങിച്ചോടുക്കൂല അങ്ങനെ ഒന്നിച്ച ഒന്നും ഉച്ചത്തേക്ക് മാത്രം വെക്കൂലേ
ഉച്ചിക്കത്തേക്ക് വെച്ചാലും രാത്രിത്തേക്കും ഉണ്ടേ ആരെങ്കിലും അഥവാശ ആരെ വരുവോന്നുള്ള രീതിയിൽ നമ്മൾ ഒരാൾക്കൂടുള്ളരും അധികം ഇടുവല്ലോ ആഹ് പറയാൻ പറ്റത്തില്ലല്ലോ
ആഹ് അതെ അതെ
പിന്നെ
പിന്നെന്താ ആഹ് ചൂടേ ഭയങ്കര ചൂടേ ഞാൻ ഇങ്ങനെ പൊർത്തോട്ട് എറങ്ങിയിരിക്കാ ആഹ് ഒരു വെയില് വന്നപ്പോഴേക്ക് രാവിലെ ആഹ് ചൂടായി
ആഹ് ആഹ്
വെള്ള അവിടെ എങ്ങനെ വെള്ളത്തിനൊക്കെ ബുദ്ധി
ഓഹ് വെള്ളത്തിന് ചൂടാനത് ഭയങ്കരം പാടായിരുന്നു വെള്ളവേ ഇല്ലായിരുന്നു ലൈൻ പൈപ്പിലെവെള്ളം വരുമ്പോ അത് പിടിച്ച് തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിന്നാത് കെണറ്റിലാണെങ്കിൽ ശ് സകല്ലം വെള്ളം ഇടക്കിടക്ക് ഇങ്ങനെ മോട്ടർ ഇടും ഒരു രൺ ഒരു മോട്ടർ ഇടും ഓഫാക്കും ഇടും ഓഫാക്കും അതേ പറ്റുള്ളൂ അല്ലാതെ വെള്ളം ടാങ്കിക്ക് കേറാൻ വേണ്ടിട്ട് അതു ഒന്നും ഇല്ല എ ആ ഒരു തുള്ളി വെള്ളം കേറും ഒരാളൊന്ന് കുളിച്ച് കഴിയുമ്പോ ആ വെള്ളം തീരും
അതെ അത്ര കിട്ടുള്ളൂല്ലേ
ആ ലൈൻ പൈപ്പിലെ വെള്ളം മുകളിലുള്ള ടാങ്കിലൊന്നും കേറത്തില്ല താഴേ കേറത്തൊള്ളൂ
ആഹ് താഴെ എന്തേലും പാത്രം വെച്ചിട്ട് പിടി
ക്കാരം താഴെ വീപ്പുണ്ട് അല്ലാതെ ടാങ്കും ഉണ്ട് ഉം ആതിനകത്ത് പിടിക്കാം
ആഹ് അപ്പൊ കുടിക്കാൻ വെള്ളത്തിനൊ
ഇപ്പത്തെ വെള്ളത്തിനൊക്കെ ഭയങ്കര ചെലവല്ലെ ഈ കെനറ്റീന്നടിക്കുന്ന വെള്ളം കുളിക്കാനൊക്കായിട്ട് എടുക്കും ഉം
പൈപ്പ് വെള്ളം എങ്ങനെ വീടാള് കൂടെ വരുന്ന അതോ ലൈൻ പൈപ്പ്
ആഹ് ലൈൻ പൈപ്പ് ലൈൻ പൈപ്പ്
ആഹ്
ഓരോ വീടുകളിലും ഉണ്ട് ഓരോ പൈപ്പ് ആഹ് കണക്ഷനുണ്ട് അത് രാവിലെ വരു ത്തൊള്ളൂ പിന്നെ ഇല്ല വേണെങ്കി പിടിച്ച് വെച്ചോണം രാവിലെ എണീച്ച്
അതേ ഏഹ് ആ ടൈമിന് വരുള്ളൂല്ലേ
ആഹ് ഒരു സമയം ഉണ്ട്
ആഹ് ആഹ്
ഉം ആ മാസം പൈസ അടക്കണം
അപ്പൊ അത് നമ്മക്ക് വെള്ളള്ള സമയം കെണറ്റില് വെള്ളള്ള സമയത്ത് എടുക്കൂലാലേ
ഇല്ല ഇല്ല ഈ രണ്ടു മാസം എടുക്കത്തോള്ളൂ എന്നാലും എല്ലാ മാസത്തെ കാശ് അടക്കും
അടക്കണാ ആഹ് ആഹ് ഇത് നല്ല സംഖ്യ വരും തോന്ന്ണൂല്ലേ ചിലർ
പിന്നെ എന്തുവാ ആ ന്നാന്ന് കുടിഷികൊക്കെ കടന്നാ നല്ല സംഖ്യ വരുന്നുണ്ട്
ആഹ് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയുന്നേക്കാ
അതാ പർഞ്ഞത് വെള്ളത്തിന് വരേം പൈസ കൊടു
ആഹ്
ഞങ്ങക്ക് രണ്ടു മാസത്തെ ആവശ്യള്ളൂ അല്ലെങ്കിൽ നല്ല വെള്ളം ഒണ്ട് കെണറ്റില് ഈ പയങ്കര ഒണക്ക വരുമ്പ ത്തേക്ക് ഒട്ടും വെള്ളമില്ലാതെ വരും പിന്നെ പുള്ളാരും കൂടെ ഒക്കെ ഉണ്ടെങ്കി നല്ല ചെലവല്ലേ വെള്ളത്തിനും
വെക്കേഷനും അല്ലേ
ആന്ന് ആന്ന് ഉം ആദ്യം അവര് പർഞ്ഞത് മീറ്റർ ഓടുന്ന അനുസരിച്ച് പൈസ കൊടുത്താ മതീന്നാ ഇപ്പൊ അതല്ല മാസം മാസം പൈസ കൊടുക്കണം എന്തുവാന്നക്കെ ആർക്കറിയാം
അങ്ങനെയുണ്ടേ ഞാന് ന മ്മളെ ഈ വീട് പണിയായ സ ഇവിടെ വീട്പണി നടക്കുമ്പോൾ ഞാനൊരു കോട്ടേഴ്സിലാണ് നിന്നിരുന്നത് അ ക്കറിയാലോ ആ കോട്ടേഴ്സില് എങ്ങനെയാ പിന്നെ വ കിണറണ്ട്തുപോലെ ലാസ്റ്റ്ക്ക് വെള്ളം ഇല്ല അപ്പൊ അവര് ലെയ്ൻ പൈപെടുത്തു ന്നിട്ട് ആ മൂപ്പര് എല്ലാ മാസവും ആ വെറുതേ വന്നോ ഇടുക്കൊന്നില്ല ഞങ്ങ ളാരുംടുക്ക പൈസ കൊ.. നല്ല സംഖ്യ വരുന്നുണ്ട്. കോട്ടൈസാന്ന് പറഞ് വീടുകളി ലെറെ വരുംത്രേ കോട്ടൈസിനെ എന്നി മാസം ആയിരം രൂപയക്കെ വരുന്നുണ്ട്ന്ന് പറഞ്ഞ
ആണ നഷ്ടല്ലേ
ആഹ നഷ്ടല്ലേ വെറുതെ അത് കണക്ഷൻ കട്ട ആക്കി ഇപ്പം അപ്പൊ ഇവിടെ അടുത്ത ന്നെണ് അപ്പൊ ഞാൻപ്പ അവിടെ അടുത്ത് റൂമിലുള്ള അവരടുത്ത് സംസാരിച്ചപ്പ അവനെ പോയപ്പോ പറയാം അവനാണെങ്കി അത് കട്ട ആാക്കിയും ചെയ്തു മുതലളി ഇപ്പ കെണറ്റില് വെള്ളല്ല. മോട്ടർന്ന് അറിയുന്നില്ല ലൈൻ പൈപ്പ് അ അതെന്നെങ്കില വെള്ളെ ടുക്കായിന്നോ പറയുന്നുണ്ട് ഇതിങ്ങനെ കൊറച്ച് കൊറച്ച് അപ്പൊ ഒരു റൂമിന്റെ രണ്ട് റൂമാണത്. അതെ ഒരു റൂമിലാളില്ല. അത് അവരില്ലാത്ത കൊണ്ട് കുഴപ്പില്ല ഇനി പുതിയ ആള് മഴ മഴക്കാലം ട്ട് വന്നാ മതിയായിരുന്നുന്ന് പറഞ്ഞിരിക്കണണ്ട അവൾ ആഹ് അപ്പുറത്തെ അവള് അതും പറഞ്ഞിരിക്കണണ്ട്
വെള്ളം ഇല്ലെങ്കി ഭയങ്കര പാടാ ഒരുപാടാ അന്ധത്തിന് ആയിരം തൊട്ടായിരം പി അച്ഛന എല്ലാം വെള്ളം വേണ്ടായോ ഉ
വെള്ള അവിടെ അടുത്തൊക്കെ അങ്ങനെ തന്നെയാണോ എല്ലായിടത്തും.
ഇവിടെ ആ ചെല വീടുകളിലുണ്ട്. ചെല വീട്ടുകളിൽ ഇല്ല അങ്ങനത്തെ അവസ്ഥകൾ
ഉം ഉം മഴ പെയ്തിട്ട് ഉണ്ടായോ
മഴ പെയ്തിട്ട് എവിടുന്നാ മഴ ഇവിടെ നല്ലലെ ഇതുവരെ പെയ്തില്ല
ആഹ് ഭൂമിയിലോട്ട് ഇറങ്ങിയിട്ടില്ലല്ലേ
ഇല്ല
ആ
നളെ നനത്ത മഴ പെയ്താലല്ലേ വെള്ളം കിട്ടോള്ളൂ ഉ പിന്നെന്തുവാ
പിന്നെന്താ അങ്ങനെ പോണ് സ്കൂളൊക്കെ തൊറക്കാനായി എത്ര പെട്ടന്നല്ലേ
അതെ അതെ ടൂറൊക്കെ പോയോ
ആഹ ആഹ ടൂർ പോയിട്ടില്ല. ജസ്റ്റ് ഒക്കെ ഒന്നരു പാർക്കിലൊക്കെ ഒന്ന് പിള്ളേരെ കൊണ്ടോയി
ആഹ പിന്ന പോയില്ല പോണം പോണോന്ന് പറഞ്ഞ നീട്ട് നീട്ട് ഇതുവരെ എത്തി അവിടെ എങ്കും ഒന്ന് പോണ സ്കൂൾ തോർക്കാണെന്റെ മുൻപ്
ആഹ കഴിഞ്ഞു മഞ്ഞു ഇപ്പൊ രണ്ടാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ
ആഹ് അയിന്റെടക് പെരുന്നാളെല്ലേ
ആഹ് പെരുന്നാള് പിന്നെ.. ബുക്ക് വാങ്ങലും ബാഗ് വാങ്ങലും ഒക്കെ ആയിട്ട് അത അങ്ങനെയാണ് കയിയും
ആ അതെ ലാസ്റ്റ് ആഴ്ച അതങ്ങനെ കഴിഞ്ഞു പോകവും
പിന്നെ വെറെന്തണ്ട്
വേറെന്താണ് അങ്ങനെ പോണു
ഉം ഉം
എന്താ വെക്കേഷനായിട്ട് പിള്ളേരെ.. വെക്കേഷനായിട്ട് പിള്ളേരെ അതിനു എന്ലൊക്കെ പോയിസ ഡ്രോയിങ്ങോ അങ്ങനെ എന്െേലുംക്കെ വി ട്ടാ
ഇല്ല എവിടന്നാ. പിള്ളേർക്കെന്ത സമയം ഫോണും സൈക്കിളും ഒക്കെ
ആഹ അതെ ആഹ ഇപ്പ എല്ലാരും
ഈ പ്ര്രാവശ്യം സ്കൂളിൽ അങ്ങനെ സ്പെഷ്യൽായിട്ട് ഡ്രോയിങ് ഒന്നും ഇവർക്ക് ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡ്രോയിങ്ങും മറ്റ മറ്റേ കരോട്ടയുടെയോ എന്തൊക്കെയോ സംഭവങ്ങള ഉണ്ടായിരുന്നു യോഗയുടെ ക്ലാസ്സും ഇത് അങ്ങനെയൊക്കെണ്ടാര്ന്നു വെക്കേഷന് പ്രാവശ്യംആഹ്ക്യൂസ് കോമ്പറ്റീഷനുംപ്രാവശ്യംഒന്നുംനട ത്തിയ ചൂടായതൊണ്ടായിരി
ആഹ് അതിന് വേറെ ഫീ കൊടുക്കണോ
ഇല്ലല്ല ഫീസൊന്നും കൊടുക്കണ്ട ഫ്രീ ആയിരുന്നു ആഹ്
നമ്മുടെ ബഫീസിന്റെ കൂടെ മറ്റേ മന്ത്ലി ഫീസിന്റെ കൂടെ പോവോ
ആഹ് ഇല്ല അങ്ങനെയില്ല കഴിഞ്ഞ പ്രാവശ്യംആദ്യയിട്ട് നടത്തിയെന്ന് തോന്നുന്നു ആഹ് ഇപ്രാവിശ് ഇല്ലല്ല നമ്മളെ ഫീസൊന്നും ഈടാക്കത്തില്ല സാർന്മാർ അല്ലാതെ തന്നെ നടത്തിയത്
അതെ ആഹ് ഇപ്പ ഈ പിള്ളോരൊക്കെ ഈ ഫോണില്
ആര് അതുകൊണ്ടാ ആഹ് അവിടെ ത്തി പിള്ളേരെ കൊണ്ട് കഥ എഴുതിപ്പിക്കലും കവിത എഴുതിപ്പിക്കലും അങ്ങനെ ഡാ ഇതും പടം വരപ്പെല്ലാം ഒണ്ടാര്ന്നു
അങ്ങനെ ആഹ് ഇപ്പെല്ലാരുങ്ങനെ ഫോണില് കളിച്ചോണ്ടിരിക്കണ്ടാച്ചിട്ടേ വെക്കേഷന് എന്തിന്റെലൊക്കെ കോഴസിന് ഫോൺല് ഓൺലൈനും വരുന്നുണ്ടല്ലോ ഓരോ കോഴ്സുകള് പിന്നെ
അതിന് ഫോൺ വേണ്ട ഓൺലൈന് ഈ ഓൺലൈന് ആണല്ലോ എല്ലാ പിന്നെ വരയ്ക്കുന്നത് ഉം പഠിക്കാനുള്ളതെല്ലാം ഫോണില്
അതെ അതെ
നമ്മളൊക്കെ പണ്ട് ലേബറിന്റെയും സ്കൂൾ മാസ്റ്ററോക്കെ വാങ്ങിക്കാൻ ഓടിയ കാലം പുള്ളേർക്ക് ഇതൊക്കെണ്ടോ ഒരു ജെമനിയുണ്ട്
അതെ ചാറ്റ് ജി ബി ട്ടിം
ഇതില് സ്കൂളില് മുമ്പെ മുമ്പേ പാഠം പഠിപ്പിക്കുവാണെങ്കി ഒ ലേബറിന്ത്യ വരാൻ കാത്തിരിക്കും
ആഹ് അതെതെ ഇത്
ഇവറിന്റയാന്നെങ്കി ഹോംവർക്ക് എഴ്താര്ന്നു ഹോം വർ ക്കൈതായിരുന്നു ഓ ഹോംവർക്കേഴുതാതെ സ്കൂളിൽ പോവാതിരി
ഇപ്പഎന്ത് ചെ അതിനെ ഏഹ് എന്ത് ന്ത് വർക്കും ഓൺലൈനാണ്ട് കൊടുത്താമതി
ഞാന് ഇവിടെ മോ മോൻ നാലാം ക്ലാസിലായതോള്ളേ ഞാൻ അവനോട് പറയും ഞങ്ങളൊക്കെ നാലാക്ലാസ്സിൽ പഠിക്കുമ്പോ ലേബറിന്ത്യക്കൊക്കെ ക്കാത്തിരിക്കു ഇത് ഇതാണെങ്കി കൊണ്ടു വന്ന് സെന്റൻസ് മലയാളത്തിലാക്കണം മലയാളം ഇംഗ്ലീഷിലാക്കണം കൊണ്ട് വരുവ ജമനിക്കാത്തിടും എന്തെല്ലാമാ
ആഹ് മാർഗങ്ങളപ്പപിള്ളേർക്ക്
പുള്ളോരൊക്കെ ഭാഗ്യവേ നമ്മക്കൊക്കെ ഈ കാലത്തൊക്കെ പഠിച്ചാ മതിയായിര്ന്നു ഉം ശെരിയടാങ്കി
ഇന്നാ വേറെന്താ ഞാൻ പിന്നെ വിളിക്കാട്ടാ ആഹ്